ആഹ മ പ്രത്യേക സത്യറിഞ്ഞിട്ട് എവിടെന്ന്ജയം ഏ ഇചി പോക്കാൻ പോയേ പിന്നെ ഏത് വയ്ക്കാന്ന് വെച്ച അറിയില്ല
ഇണ്ടാവുമ്പോ ചെയ്യണെ അടിിച്ചു പൊളിക്കല്ലപ്പൊ
ആഹ് അടച്ചു പൊളിച്ചൂട്
സ്വന്തം വരുമാനൊക്കായി സ്വന്തം വരുമാനൊക്കായി അടിച്ചു പൊളിക്കണപ്പൊ
ഇൻശാ അല്ലാഹ് അള്ള വരിമാന ആട്ടെ അത് കേട്ടാ മതി
നമ്മക്ക് സന്തോഷം വരട്ടെ അപ്പൊ നിങ്ങ അറിയിക്കണ്ടേ നിങ്ങളൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരല്ലേ ഒന്ന് ഒന്ന് അവിടെയങ്കിലും കൂടാൻ പറഞ്ഞ നിങ്ങൾക്ക് ഭയങ്കര ബിസി
ഒഴിവുണ്ടാവൂില്ല
ആഹ ഇനൊക്കെ നോക്ക ഞങ്ങള് പറക്കാണ് പറക്ക ആ നമ്മ ചെിലവൽ നമ്മുക്ക്ൊ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു
കഴച്ച് നമ്മക്ക് അത് അഏതൊരു വേറെൊ സുഖം തന്നെയാണ്
ആ് അടിപൊളിയായിയിട്ടൊരു മാക്സി ചുരിദാറൊക്കെ എടുക്ക
ഒക്കെ അടുത്ത് അവന ദണ്ടിച്ചതന്ന് പറയുമ്പോ അതൊരു ഇത്ണ്ടാവും ഉം
പ്രത്യേകിച്ച് ഒരു പറച്ച തള്ളലക്കാണ് പോക്പോഴ അങ്ങണ്ട് വരുമ്പോഴും ഈ സ്ഥലംന്ന കിട്ടറിയ നമുക്കറിയാം എന്നാലും തള്ളല് കുറച്ച് കൂടുതലാണല്ലോ
കൂടുതലാ ഹഹഹ വേറെന്താ നല്ല വിശേഷം അങ്ങനെ പോണ്ട്
ഉയരങ്ങളക്കെ
വീട്ടത്തെ എന്താ അങ്ങനെ പോണു ഒക്കെ അ സുഖല്ലായി ഇത് വണങ്ങാറു പാപ്പക്ക് ഒരു സുഖ ഇണ്ടായില്ല അക്ക ഇങ്ങനെ കുറവണ്ട്
അഹ ശെരി കുറഞ്ഞു വരണണ്ടല്ലോ അല്ലേ അപ്പ അവിടുത്തെ കാലാവസ്ഥക്കെ ബ എന്താ പാട്
കാലാവസ്ഥ ഇവിടെപ്പോ കുഴപ്പല്ല മഴ ഇല്ല വെയിലും ഇല്ല അപ്പൊ രാത്രിയാകല്ലേ വൈകുന്നേരം ആകല്ലേ
വൈകുന്നേരം ആയിക്കണ ഞന്ന് പുറത്തിറങ്ങിയക്കട്ടെ ഇല്ല വൈകുന്നേരം ആയിട്ടില്ലല്ലോ ഇനി ടൈമുണ്ട് അരിള്ള ല്ല ഇവിടെ കുക്കി കേട്ടാ നഞല്ലക്ക നിങ്ങളെ കാണല പുൊറത്തിറങ്ങിയാല് ആഹ അല്ല അടിപൊളിയ
ബ് അപ്പൊ നിങ്ങ അവിടെ നല്ല പെയ്യന ഉണ്ട
നല്ലണ്ട് സ്ട്രോങ് ആവട്ടെ നല്ല മനുഷ്യന്മാരുള്ളവർ നല്ല പെയ്യും
ആഹ് അതാണേ. അവിടെങ്ങളൊക്കെ നല്ല ആൾക്കാരല്ലേ അതാണേ. ഞങ്ങളവടെ ഒക്കെ കൊറച്ച്
ന്നാല് അവടെ വിറ്റ്ട്ട് ഇങ്ങട് പോര് പറഞ്ഞ കേക്കായി
ആഹ് ഇഞ്ഞി അവടെ എവിടേലും ഒരു പത്ത് സെന്റ്ണ്ടോ നോക്കിജ്ജ്. റോഡ് സൈഡിലേ
ആന്നാ നമ്മക്ക് രണ്ടാക്കും എപ്പോഴും കറങ്ങിയടന്നൂടായിരുന്നാ?
കായേ അതന്നെ. അവടെ എന്തേലു ഇന്ന കൊറച്ചഴിയും അവിടിം പോയി പാർക്കാ. എവിടെലു ഒക്കെ അവിടേം ഇവടേം ക്കെ ങ്ങനെ സ്ഥലം വാങ്ങിടാ. പൈസേട്ട് കാട്ടണ്ടത് പറ്റില്ലല്ലോ?
ആഹ് ആണ്ട് വിക്ക മക്കളാങ്ങാട് കെട്ടിക്കാൻ
ആഹ് അതന്നെ വിക്കണ്ടേയ്. പിന്ന ഇബടെ വന്ന് പാർക്കണെ ഇബടേം പാർക്കാ. അവടെ വാങ്ങീട്ട് അവടെ പാർക്കണെങ്കി അവടെയും പാർക്കാ.
ല്ലാ ന്നിട്ട് എനിക്ക് എന്റെ നാടായിട്ട്
ആാ ആാ ആാാ
വേറെന്തൊക്കെ വിശേഷൊക്കെ? രാത്രിക്കൊക്കേള്ള ഭക്ഷണൊക്കെ അന്റെ
എന്താ കടി? ചായ കുടിച്ചോ?
ഇന്ന് ചായല്യാ. മിച്ചർമ്മൊതുക്കി.
ആഹ് അഹ്
അതാ നല്ലത്. ഈ തണുപ്പ്ട്ട്മ്പോ ചായക്ക് കടിണ്ടാക്ക. മുണ്ടാതെവിടെ ഇരുന്നോളിൻ കൊർച്ചയ്ഞ്ഞ മിച്ചറുണ്ടാവൂല. ഈ തോതിലിങ്ങനേയാ
ആഹ് അങ്ങനൊരു തീരൊയ് വുണ്ടാവൂല
ആഹ് മിച്ചറും, മിച്ചറൊക്കെ പൂത്ത് പോണ അവസ്ഥേണ് പ്പ ഈ വരണ വരവ് നമ്മളെ രണ്ടീസം തന്നെ കാണാല്ലാ ക്കെ ഇന്നലിന്നൊക്കെ കാണായ്ട്ട് പരാതിറയ്ണ്ട് അയൽവാസ്
ആഹ് അപ്പഞ്ഞിപ്പോ തീരെ ഞ്ഞി നല്ല പരിപാടിയേക്കാരപ്പിഞ്ഞി
ഇയ്യിപ്പോ ബീവിയായിരിക്കണോന്നോയ്ക്ക്ണ്ട്
ആഹ് ബീവിയയ്ക്കാണർഞ്ഞോളുണ്ടു. ഇപ്പ വർഷക്കാലല്ലേ അപ്പ ബീവ്യയ്ക്കുണു പറ ആഹ് അതന്നെ
അത്പ്പോ നല്ല വരുമാനാണേ
ആഹ്
പൊർത്തർങ്ങായ്ട്ട് പറയാ അപ്പ ഞാൻ ആവശ്യത്തിനേർങ്ങും ഇന്നലെ ഒന്ന് പൊർത്തർങ്ങിടി മി ഞ്ഞാന്ന് ഭയങ്കര മഴല്ലേ? അങ്ങനെ അത് കാരണം പൊർത്തർങ്ങാൻ പറ്റീല്ല. ഇന്നലെ പിന്നെ വെർതേ മടിയുട്ച്ചോരോരോ കാര്യത്തിനിര്ന്ന് ഇന്ന് പിന്നെ മ്മളെ കാര്യം നോക്ക് ണേ കൊറേ കാര്യ കാര്യണ്ടല്ലോ നമുക്കെന്നെ സ്വന്തായിട്ട് കണ്ടുപിടിക്കാന്
ഏഹ് ഒക്ക സെരിയാവും. വേറെന്തൊക്കേ? മറ്റാള് വിളിച്ചീന്നെയ്
ഏഹ് എന്താ പർഞ്ഞള്ളാ. എന്താപ്പ ഇന്നോട് ഇതാക്ക എന്തെങ്കിലു ഒന്ന് കേക്ക എന്തോ ആവേശാണ് അയ്‌ന്. അയ്‌ന് ചെറുപ്പക്കാരത്തി ആണോ അത്.
ആഹ് എന്തൊക്കേ പറയ്ണ് ആഹ് എന്താ എങ്ങനേപ്പത് അൻ്റെ മരോളട്ത്തോ? മരോളോടോയ്ച്ചോ? ണംന്നൊക്കെ പറഞ്ഞു. ഉം
ഉം മരോളോട് പറഞ്ഞ്. പറഞ്ഞോണ്ടീൻക്ക് സഹ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് പർഞ്ഞോണ്ടിട്ടാ ടെസ്റ്റൈൽസ് പോയിട്ട് സാധനങ്ങള് മാറ്റിക്കൊണ്ടര്ല്ല. ഒരാളോ പ്പം പോയിട്ട്. അത് നല്ല ആട്ടല് കേക്കണം. ഏഹ് അപ്പളാണ്ങ്ങ നേ കാര്യത്തില് എടപെടാതിരിക്കാ. ഇൻ അപ്പളാ ഇന്റെ പ്രായം ഇന്നെ ഹെല്പ് ചെയ്യാൻ വീട്ടിലാരുല്ല എന്നുണ്ടെങ്കി ഞമ്മക്ക് അയ്നനുസരിച്ച് നമ്മളൊന്നൊതുങ്ങിരിക്കണം. വേണ്ടാ നമ്മളെപ്പളും പർഞ്ഞോടുക്കും ഞാനയ്നോട് ങ്ങളെ പ്രായത്തിനുസരിച്ച് ങ്ങള് നിക്ക്. ങ്ങളെ മോൻ ചെലവ് അതൊക്കെ റെഡിയാക്കി തര്ണ് ണ്ടല്ലോ അപ്പ ആ സന്തോഷത്തിലി പ്രായല്ലോക്കയ്നിപ്പൊ കണ്ണുവേദനീം ആഹ് കണ്ണുവേദനൊക്കെണ്ടായാ ആകെ പണിയാവയ്നെ ആയ്ക്കൂടെ കിർക്ക്ള്ള മാപ്പിളി
മാപ്പിളി അത് തന്നെ അയിന് പിരാന്താണ് മാപ്പളക്ക് പിന്നെന്താ
എപ്പളും ചെർപ്പാന്ന് വിചാരിച്ചു നട്ക്കോന്നു
ആഹ്
എന്താ കഷ്ടം
പിന്ന അത് തന്നെ പറയാ എന്റെ ഉമ്മാക്ക് സുഖല്ല എപ്പോളും ഞാൻ തന്നെ നോക്കാനുള്ളു
ആഹ് അങ്ങനെയൊക്കിതിന് ക്കെങ്ങനെ പിന്നെതിന് നടക്കാ
ആഹ് അതന്നെപ്പൊന്താ വിചാരിക്കുന്നത് ക്കക്കൂടി ഇപ്പ തന്നെ പറ്റുംന്നാണ് പറ്റുന്ന്ണ്ടേ ഇൻക്ക് പറ്റിയാല് ന്നാ കല്യാണം ബിരിയാണി ബിരിയാണിന്നാൻ പോവല്ലേ ചോറ്ന്നാൻ പോവല്ലേ ഏ എളച്ചന്റെ മക്കളെ കൊണ്ട് ഫോൺ എടുപ്പിക്കൂല എളച്ചന്റെ മക്കളെക്കൊണ്ട് ഫോണിട്പ്പിക്കൂല ന്നോട് മറ്റാള് വിളിച്ച് കൊറേ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇന്റെ ഇന്റെ കാര്യംപ്പന്നാള് കണ്ടില്ലേ ഞാന് സാറ് സംഭവത്തില്ണ്ടായ്ട്ട് നിങ്ങൾ അറിഞ്ഞില്ലത് അന്ന് വാശിച്ചിട്ട ട്ട് നിങ്ങള് പറഞ്ഞ ഈ കൊച്ചിനെ ഞാൻ ഉള്ള നിങ്ങളോട് പറഞ്ഞിലേ അവ് കൊച്ചിലോട്ട നിങ്ങക്ക് കാര്യം മനസ്സിലായി ആഹ് പക്ഷെ മറ്റാൾ എന്താ പറഞ്ഞ അത് ചെയ്യണത് വരെ എന്നിട്ട് ഞാൻ പറഞ്ഞിക്കണേ
ഓ അതന്നെ ഉം ഞാൻ പിന്നെ
ചെയ്യണുന്നത് വരെ സ്വര്യം കൊടുക്കൂല പക്ഷെ അയിന് മനസ്സിലാക്കി പിന്നെ ആ വഴിക്ക് പോകില്ല
ഓല്ലേ അതന്നെ എല്ലാവും എല്ലാത്തിലും ഒന്നും പോയി തലയിടാൻ പറ്റൂലേ
ഞാൻ പറയല്ല നിങ്ങളോട് എന്ത് കാര്യം ഞാൻ പറയില്ല കാരണം ഞമുക്ക് പറ്റുന്നത് പറ്റുള്ളൂ
ഏഹ് പറ്റാത്തവൻ പറ്റിച്ചിട്ട് എന്താ കാര്യം
പറ്റൂല അത് ബുദ്ധിമുട്ടാണ് മറ്റൊരാളെ ചാൻസ് ആണ് അവിടെ കളയുന്നത് അപ്പൊ എന്ത് കാര്യ ആയാലും ഏഹ് അത് നമ്മൾ മനസിലാക്കണില്ല
മനസ്സിലാക്കണില്ല
ഉം എന്നാലും വേണ്ടില്ലേ എനിക്ക് നിങ്ങളക്കായി മുന്നേ ജയിക്കണം ആഹ് എന്താണ് ഇനിക്കുംങ്ങളെപ്പ എന്താ പ്രശ്നം ഞാൻവിടെ ചോറ്ുണ്ടാക്കുന്നേ ചായ ഉണ്ടാക്കുന്നില്ലേ അതിലൊരു കൂടുതൽ ഉള്ളതും അല്ല അതിനല്ല ഉള്ളോ പിന്നെ എന്താ പ്രശ്ന ഉം പക്ഷെ നമ്മളൊക്കെ നമ്മുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മെ പ്രായം അത്ര ഇല്ല ഏജ് ആയിട്ടില്ല നമ്മുടെ പ്രായം ഓരത്ര നമ്മളായിട്ടില്ല
ആയിട്ടില്ല എവിടന്നാവണ്
അതിന് നാളെ ഇതന്നെ ഇന്ന നാളെ കുറെ ആൾക്ക എന്താണ് അതിന് ഒന്നിനും ഷെയർ ചെയ്യാൻ അെ പറ്റൂലല്ലോ കണ്ണാണ് കണ്ണ് ശരിക്ക് ക്ലിയർ അല്ല
ആഹ്
ഉം ഏതായാലും നടക്കട്ടെ അയിന് ഞാൻ പറഞ്ഞ് ഒന്നും പറഞ്ഞെടുക്കണ്ടാ അതിന് കിട്ടുമ്പോ പഠിച്ചത്ു തന്നെ കിട്ടാനുള്ള വൈക്ക താങ്ങുവ അയിന് കിട്ടാല അതന്നെ വരു
അതന്നെ ഉം ആഹ് ആ അതിന്റെ കഥ അയിന്റെ കഥ രാഗു പറഞ്ഞാൽ തീരല്ല പകല് പറഞ്ഞാൽ കജുംല്ല
എല്ലാരും അതിന് ഞാൻ പറഞ്ഞി മറ്റളോട് ഇജ റെഡി ആക്കിടു അന്ന് വിചാരിച്ച് നടക്കണന്ന് ഞാ ഞാൻ കൊടുത്തോളം വിളക്കുന്ന ഇങ്ങനെ ഇന്നോട് ചായക്കെ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ലേ ചായ കുടിച്ചിട്ടില്ല
ഇന്നാള് നിങ്ങ ഇവിടുന്ന് പോ അവിടു ഇവിടെന്ന് പോയിട്ട് എത്ര മണിക്കാണ്ട എത്തിയത്
അള്ള എന്ത്യേ കൂട്ടം ഇത്ര മണിക്കാർന്ന് പറഞ്ഞാല് ആകെ ബ ബസ്സും വണ്ടിയൊന്നും കിട്ടീല്ലല്ലോ കാത്തുന്ന് കാത്തുന്ന് കാത്തുന്ന് ഏഹ്
അങ്ങട്ടൊക്കെ വരുമ്പോ നിക്കാനിരിക്കുവാരുന്നു
അതാണ്ഞാന് പിന്നെ എന്ത ചെയ്യന്നോ ഗുളികൊന്നും എടുത്തിന്നില്ല കുടിച്ചല്ലത് അപ്പ പിന്നെ വേഗം പോലേ
ചെങ്ങൾക്ക് ഇവിടെ മോന് മക്കള് എന്റെട്ട കുട്ടി അട അന്ന ഉണ്ടാവോ എന്റെ കുട്ടി ഇതാൻ അങ്ങനത്തെ ഒന്നും ഇങ്ങനെ വരരുത് ഒക്കെ സമാധാനത്തിൽ വരണം ഒരു സഞ്ചത്തിന കൂട്ടി വരി ട്ട് എപ്പോഴും വിചാരിക്കുന്നു അപ്പ എവിടാണ്ട് എത്തിയാ എത്തിയ നിങ്ങൾ വിളിച്ചത്
ആഹ് എത്തി പറഞ്ഞണം വിളിച്ചു അപ്പഴത്തന് ലേറ്റ് ആയി നല്ലോണം പിന്നെ അതല്ല മഴക്കാറ മഴ ഇടി അങ്ങനെ അവര് സുഖം തരല്ലാ
ഇത്ര ദൂരമല്ല നിങ്ങൾ വന്നിക്ക മഴ ഇടി ഇനിക്കണ്ട നിങ്ങൾ പോ നിങ്ങൾ കുയാൽ മതി
ഒരു സുഖം തൊരും അല്ലാത്ത വറെ വന്ന വന്ന് വറെ
ആഹ് അങ്ങനെ ഇതിലും ഭേതാ വരാതിരിക്കുന്ന താരിക്കുനല്ലത്
ആഹ് അതന്നെ പോകന്നപ്പോ തന്നെ ഇതാ നേരം വൈകിക്കാണും അതിന്റെ പുറ
ഉം ഞാൻ വിചാരിച്ച നിങ്ങ ഇതിനും വേരെ വരാതിരിക്ക നല്ലന്ന്
ആഹ്
ഞാൻ പറത അന്ന് ചിന്തിച്ചു ഇങ്ങനട്ടെ വരവാണെങ്കിൽ വരണ്ടേട്ടാ
ആഹ് അതന്നെ അയിനെന്നിപ്പോ
ഒന്നിലും വണ്ടി പൈസ നഷ്ടമാണത് നമുക്കൊ അഞ്ഞിന്റെ യാത്രയും ദൂരത്തണ്ട വന്നിട്ട് പത്ത് എന്റടുക്കു എന്തിനാ വന്ന ന്നെക്കണേ ഇനി മോളെ കല്യാണം പറയാൻ വരികയാണെങ്കിൽ നേരത്തെ സുബൈ പുറപ്പെട്ട സുബൈക്ക പുപ്പെട്ട ളപ്പം മോണ്ടാവ ഓരോ കല്യാണം പറയാൻ വരുമ്പോൊക്കെ ബസ് കാറിന് വന്നാ മതിയല്ല
ആഹ് കാറിലോ അങ്ങനെ വരണ്ടാ പിന്നെ വേഗംണ്ടല്ലോ കാണാ അതന്നെ കാണാത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് പോയി കാണാലോ കൊറച്ച നേരത്തെ വന്ന ഉം
മക്കളെ കൂടൊ നമക്ക് ടെൻഷൻ ഇല്ലണ ആളുണ്ടല്ലേ കൂടെ
അതെ എന്നാ പിന്നെ ഒരു
എനിക്ക് അങ്ങനെതെരു ടെൻഷൻരാ നിങ്ങള അവി എത്തിയിട്ട ഇങ്ങളെ മാപ്പ അപ്പളാണ് നിങ്ങളെ മാപ്പിളോട് പറയാതെണ്ട് വന്നും ചെയ്ത് പടച്ചോനെ എനിക്ക് ടെൻഷനോ ടെൻഷന എന്നേ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ചെയ്ത് റബേ അത് എപ്പോഴാാണ് സമാധാനം എനിക്കില്ല ക്ക്പ്പെടാനെ വിളിക്കാൻ പറ്റ എന്റെ മാപ്പളുടെ ഇടന്ന് തന്റെ പറ ഫ്രണ്ട്സുകളും നല്ലവിന്ന് മണ്ടിക്കും നിങ്ങൾക്ക് സംഭ ആഹ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒലക് വേജാറാണ് അത്രയും ദൂരം നമ്മൾ നിങ്ങാ ചെറിയ പൈതല് പേരക്കുട്ടിനെ എടുത്തിട്ട് വന്നത്
ആഹ് ആഹ് അതന്നെ ആഹ് ഹ് അതെന്നെ
പയങ്ങളാണ് പോയക്കണ്ട് മഴ പെയ്തിട്ട അല്ലാഹ് എന്ത്
അല്ലാഹ ഞാനയി കുടുങ്ങി ഞാനാ ബസ് കയറാൻ നിക്കുമ്പോ കൊടച്ച കൊടുത്തിട്ടില്ലല്ലോ ആകെ ഇതായി ഞാൻ ആഹ് ബസ് സ്റ്റോപ്പ ഉപ്പിൽ നിന്നു ബസ് വന്നപ്പോ വേഗം ഓടി കയറി
ആഹ് ബസ് ഞങ്ങളെ മുറ്റ പാടി ക്ക് ന്ന് ബസ്സ് കിട്ടണോ ബുദ്ധിമുട്ട എന്നോട്ട് ചോദിച്ചാ അന്റെ പരക്കാരാണോന്ന് ചോദിച്‌ ഓഹ് എല്ലാംഇന്റെ ഫ്രണ്ടെന്നു അന്ന് അയൽവാസികള്
ഉണ്ടാവൂല ഞാൻ പോ
ഇങ്ങള് പോകുമ്പോത്തന്നെ ഇങ്ങനെ പോയി നോക്ക്ണ് ണ്ടല്ലോ, ആഹ് ഞാൻ ബസ്സയറാ കേറ്റാൻ നിക്കുമ്പോൾ തന്നെ ഇണ്ടല്ലോ അവ്ടെ വന്നപ്പോ എല്ലാരും ഇങ്ങനെ നോക്ക്ണ്ടല്ലോ
എല്ലാരും ഇങ്ങനെ നോക്ക്ണ്ട്. അപ്പം ക്കറയാം, ചെലപ്പോ കുടുംബക്കാരാണോ അതോ ആരാന്നറിയില്ലല്ലോ
ഞാൻ പറഞ്ഞ് സ്ഥലംന്ന് അത്ര പറഞ്ഞൊടുത്തില്ലാ പൂവിയെ ഇത്രിം ദൂരത്ത്ന്ന് ഒറ്റക്ക് വരാ പറനാല്ലേ ഒര്പേടിയാണ്. ഹ്മ്മ്
അന്നെ കാണണ്ട പൂതി
അത് ഞാൻ പറഞ്ഞ് നമ്മളെ ബന്ധം കൊണ്ട് വന്നതാണ്. പക്ഷെ ഇന്ക്ക് പറഞ്ഞാ ഞാൻ വണ്ടിച്ചാണ്ട് വരുമ്പോ ഇന്ക്ക് റിസ്ക്കില്ലേ
റിസ്ക് ഇല്ല ഇച്ച് പിന്നെ വണ്ടി ഇച്ച് പിന്നെ വണ്ടിയൊന്നുല്ലാ ആര് ഒരാളെ ആശ്രയം മാണ്ടെ ആഹ് ഇന്നായിക്കോട്ടെ ശെരി. ഹ്മ്മ്